ഹലോ എന്താണ് സുഖാണോ എന്താ വിശേഷം.
ആ സുഖാണ് നല്ല വിശേഷം.
എ എവിടെള്ളേ. ആ അന്നെചെറുത് ഏ എങ്ങനെ വിചാരിച്ച് സ്കൂളിലായിട്ടുള്ള പോലെ ഇങ്ങനെ സൗണ്ടുകളൊക്കെ കേൾക
ആ അത് ഫാനിന്റെ സൗണ്ട് ആണ് അതാണ്
ആഹ് ശരി മഴ കൊറച്ച് നേരത്ത് പെയ്തു ഇപ്പം കൊറവുണ്ട് ഇപ്പൊ കൊറച്ച് വെയിലൊക്കെ ഉണ്ട്.
അതെ ആഹ് ഇവിടെ വെയിലൊന്നുംല്ല എന്നാലും ഒരു മഴ കാറ് മുടി നിൽക്ക
ആഹ് ആഹ് ആഹ് മൂടി ഇന്ന് പെയ്തില്ല ഇന്നും ഇന്നലെക്കായിട്ട് ഉണ്ടല്ലോ മഴ ഏകദേശം.
അതെ രണ്ട് ദിവസയിട്ട്. ആഹ് രണ്ടു ദിവസമായിട്ട് നല്ല മഴ തന്നെ ആയിരുന്നു. ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു. മഴ
ആഹ്
കുറച്ച് നേരത്തെ പെയ്ത് പോയതാണ് അതുകൊണ്ടായി ഇപ്പം അതേതിൽങ്ങനെ നിക്കണ് ഒരു മൂടല്മായിരി.
ചെയ്യുന്നേ വർക്ക് ചെയ്യുന്നുണ്ടോ?
ഇല്ലില്ല വർക്കൊന്നും ചെയ്യുന്നില്ല വീട്ടിലന്നെ. ആ ഹൗസ് വൈഫണ് നിങ്ങളെങ്ങനെയ ഹൗസ് വൈഫാ
ആ ഹൗസ് വൈഫ് തന്നെയാണ് ഞാൻ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. മക്കൾക്ക് ചെറിയ മക്കൾക്ക് ഇങ്ങനെ ട്യൂഷൻ ആയിട്ട് ഇങ്ങനെ. പിന്നീട് ഹിന്ദി ബേസ് ഒക്കെ എടുക്കുന്നുണ്ട്.
അതെ ആഹ് ഞങ്ങക്ക് എക്ക് മൂന്നാളാണ് ഒരാള് ഏഴില്. ഒരാള് മൂന്നില് ഒരാള് എൽ കെ ജി യില്.
ഓ മൂന്നാളും പോയിട്ടുണ്ടാവല്ലേ അപ്പൊ പിന്നെ ഫ്രീ ആണല്ലോ?
ആഹ് അതെ ആ അത് ഇപ്രാവശ്യം മോളെ ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതുവരെ മോള് ഇങ്ങനെ കൂടെ അടുത്തുണ്ടായിര്ന്ന്.
ആഹ് അപ്പ ഫസ്റ്റില്. ബുദ്ധിമുട്ടായിരിക്കൂല്ലേ പിന്നെ ആരുല്ലാത്ക്കുമ്പോഴേ? ഫസ്റ്റ് കൊണ്ടോയാക്കുമ്പോ അംഗൻവാ അംഗൻവാടി പോവേണ്ടായിരോന്നോ?
അല്ല അംഗൻവാടീം ചേർത്തിട്ടില്ലേ അതിന്റേതായ പ്രശ്നം ഉണ്ട. ണ്ട് അവള് പോയാ പിന്നെ എക്ക് ഭയങ്കര ഇടങ്ങറ.
ആഹ് സത്യാണ്. ചെറിയ മക്കൾ നമ്മക്ക് അവിടെ ആക്കി പോരുമ്പോഴേ ഭയങ്കര സങ്കടം. സങ്കടകാരോ എനിക്ക് എന്റെ വലിയ മോന് അങ്ങനെ അങ്കൻവാടി ചേർത്തി പോയിരുന്ന ഞാൻ ഓനും കരയും ഞാനും കരയും. എനക്ക് എന്തോ ഒരു സങ്കടം ഇനി ഫസ്റ്റ് നമ്മള് ഫസ്റ്റത്തെ മക്കളാവുമ്പോ. കൊണ്ട് പോയി ആക്കി ഇങ്ങോട്ട് പോരന് പറയുമ്പോ ഭയങ്കര സങ്കടമാണല്ലോ? പിന്നെ അങ്ങോട്ട് ശീലായി ആഹ് അതെ അതെ.
നമ്മുടെ കൂടെ അങ്ങനെ അതേ വരെ നിന്നിട്ട്. എന്റെ മൂന്ന് മക്കളും ഞാൻ അംഗൻവാടി ചേർത്തിട്ടില്ല. അവര് ഉം പിന്നെവിടുന്ന് കുറച്ച് ദൂരണ്ട്. അപ്പ പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ അടുത്ത വീട്ട്ത്തെ ആൾക്കാരൊക്കെ പറഞ്ഞേക്കും ഇക്ക എന്താ അവര്. പാവല്ല അത്രേം നേരംയിരിക്കും.
ആഹ് ആഹ് ഞങ്ങളങ്ങനാ ഞങ്ങ പിന്നെ എനിക്ക് ഇവിടെ ഇളച്ചി മുത്തേച്ചി മക്കളുണ്ട് അവിടെ മക്കളൊക്കെ ഉണ്ട്. അപ്പൊ മൂ എല്ലാരും കൂടെ ഒന്നിച്ച് കൊണ്ടോകും ആ അപ്പൊ അങ്ങനെ ഒന്നിച്ച് കൊണ്ടോകും. പിന്നെ ഞാനിങ്ങനെ വിചാരിച്ചു ചിലപ്പോൾ എൽ കെ ജിക്ക് ചേർത്തുമ്പം പെട്ടെന്നോള്ക്കൊരു പഠി അപ്പ എല്ലാം ഇങ്ങോട്ട് ആവല്ലേ അപ്പൊ അതല്ല അ ഇപ്പം ഭയങ്കര ബുദ്ധിമുട്ടാവും ന്ന്ചാരിച്ചിട്ടേ പ്പിന്നെ അങ്കൻവാടിക്ക് പറഞ്ഞയച്ചേ അംഗൻവാടി പിന്നെ അത്ര പഠിപ്പൊന്നുമില്ലല്ലോ. അവിടെ എങ്ങനെ പാട്ടും അങ്ങനത്തെ കളികളൊക്കെ ആയിട്ടല്ലേ പോകുന്നത് ആ അത്രേയല്ലേ ഉള്ളു ആഹ് പിന്നെ ബെൽക്ക് മെയിന് ആയിട്ട് പ്രശ്നം ഉറങ്ങണം എന്നുള്ള പ്രശ്നേ ഉറങ്ങാന് ആവൂലേ ഇനി അവിടെർക്ക് ഫുഡ് ഫുഡ് കഴിച്ചിട്ട് ഒ ഉറക്ക് നിർബന്ധമാണല്ലോ അംഗൻവാടി ടിയില് അപ്പൊ അയിന് ഭയങ്കര ആ ആഹ് അതെ അതിനൊരു പരാതി ഇങ്ങനെ ഉണ്ടായി നിന്നാലും കുഴപ്പമില്ലാതെ ഒരു വർഷം ഏകദേശം ഒക്കെ ആയിട്ട് പോയിന്ന ഓലൊക്കെ ര രണ്ട് മക്കളും പോയിട്ടുണ്ട പിന്നെ എൽ കെ ജിക്ക് ആക്കി പിന്നെ എൽ കെ ജിയില് പറഞ്ഞ എത്തും ചെറുതായിട്ടൊക്കെ തൊടത്തുല്ല നല്ല ഇപ്പൊ എൽ കെ ജിയിലൊക്കെ നല്ല പഠിപ്പാ അല്ലെ ബുക്കൊക്കെ ഇഷ്ടം പോലെണ്ട് നല്ല ആഹ് അതെ ബു ക്കുകളും എല്ലാം ഉണ്ടല്ലോ ചെറിയ മക്കള അറിഞ്ഞിട്ട് കാര്യല്ല അവർക്കുള്ള അവർക്ക് പിളളര് അനൂസരിച് അലഎല്ലാ ബുക്കുകളൊന്നും ഒന്നാം ക്ലാസ്സൽ തന്നെ ഉണ്ട് ഒന്നാം ക്ലാസ് തിലും ഉണ്ട് നല്ല പഠിപ്പുന്റെ ചെറുത് ഒന്നാം ക്ലാസ്സില അപ്പൊ രാത്രി വന്നാല് മദ്രാസത്തെ ഒരു ഭാഗത്തും സ്കൂളത്തെ വേറതും എല്ലാം കൂടെ കഴിയുമ്പോതിനായിട്ട് അവർക്ക് ഒർ ക്ക വര്യ എന്നട്ടത് അത് എനി ഇപോൾ ക്ലാസ് കഴിഞ്ഞ് വരുന്ന കിൽ ത്തന്നെ അഞ്ചു മണിയാവും അപ്പോൾ പിന്നെ ഇവൾക് ഒന്നിനും ടൈം ഇല്ലല്ലോ പിന്നൊന്നു പുറത്ത് തിറങ്ങി ഒന്ന് തറവാട്ടിൽ പോയി വരുമ്പോഴേക്കും ബാങ്ക് കൊടുത്ത് പിന്നീതന്നെയല്ലോ പണി ഈ എയ്താ വായി വായിച്ച ഇവിടെ വാട്സ് ആഹ് അതെ അതെ മദ്രസും കൂടെ ആയിട്ടേ ഓക്കൊക്കെ പിന്നെ വെ ക്ക്‌ ഭയങ്കരതാ എന്നാത് തീരെ ഉമ്മ ചിക്ക് നല്ല സുഖം വിടെങ്ങനെ ക്കെടുന്നാൽ മതി
നമ്മക്ക് കിടക്ക ആഹ് അത അതാ ഓലെ ഒരിക്ക പത നമ്മള് ചെറുപത്തിൽ. ചിന്തിച്ചു ച പോലെയാണ് ഇവർക്ക് കിടന്ന അവിടെ നിന്നാ മതിയല്ലോ ആ ഒരു ചിന്തയാണ് ഓൽക്ക് വരുന്നത്
അതെ അവർക്ക് വീട്ടിൽന്ന് എവിടക്കും പോവണ്ടല്ലോ
അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിക്കണെ മറ്റേ മദ്ര രാ മദ്രസ്സ ചേർത്തിണോ
ആഹ് മദ്രസയില് ഉ ഇല്ല ഇവിടെ സ്കൂളിൽ തന്നെ ഉണ്ട സ്കൂൾ മദ്രസ് ഉണ്ട് അപ്പൊ പിന്നെ വേറെ സെപ്പറേറ്റ് ചേർത്തത്തില്ല അവര് രാവിലെ എട്ട് മണിക്ക് പോയാ പിന്നെ വരെ അഞ്ചര അവും
ആഹ് ആഹ് ആഹ് അപ്പൊ രണ്ടും കൂടെ അവിടെന്നെ ഉണ്ടാകൂല്ലേ
ആഹ് അതെ ആഹ് ഇവിടെ മദ്രാസ രാവിലെ ആറര എട്ടര സമയം വരെയാണ്ണ്ട് അപ്പൊ വരെ വണ്ടി എട്ട് മണിക്ക് വരും അപ്പൊ അത് ബുദ്ധിമുട്ട് ട്ടാണ് പിന്നെ വൈകുന്നേരം മദ്രസ ആണെങ്കി അഞ്ചര ക്ക അവിടെ എത്താ അപ്പൊ
ക്കത്
ആഹ് മൂന്നാളോ അതെ ആഹ്
ഏ അപ്പൊ ഫീ ഒക്കെ എങ്ങനെ വരുന്നത് റൺ
അത് മൂത്ത മോന് മോന്റെ മൂത്ത മോന് ഞാൻ ആദ്യം
ആഹ്
കൊറെ മുന്നേ ചേർത്ത കാരണം മോൾക്ക് ഫീസില് എളവുണ്ട്
ഇളവ് അങ്ങനെ എന്നെ ആയ് ശരി അയ് ശരി അപ്പൊ നന്നായിട്ട് മദ്രസൊക്കെ എടു ത്ത് കൊയ്ക്കു മദ്രസ് എടുത്ത് കൊടു
മദ്രസ ഒക്കെ ആ മദ്രസൊക്കെ നന്നായിട്ട് എടുത്ത് കൊടുക്കും സ്കൂളത്തൊക്കെ നന്നായിട്ട് ക്ലാസ് എടുക്കും ത്തുകൊടുക്കുന്നുണ്ട്
ഓ അയ് ശരി അതോട് പിന്നെ നമമ്മക്ക് ഒന്നിച്ചോടെ പറഞ്ഞച്ചാൽ മതി വണ്ടി വണ്ടി വര്വായിരിക്കും
ആഹ് വണ്ടി വരും രാവിലെ എട്ടര ടൈ വണ്ടി വരും മൂത്തവർ ആദ്യം പോവും മോള് പിന്നെ പിന്നെ ആ ടൈമിൽ അവ അവള് പോവാ
ആഹ് ഇപ്പൊ ഒരു ഒറ്റ വണ്ടിയിലല്ല
അല്ല ആഹ് അതെ ആഹ് മക്കൾ മൂത്താർ ക്രൂയിസലും മോള് ബസ്സിലാണ് പോവ്വ
ഓഹ് അയ്ശരി അയ്ശരി ഒഹ് ഒറ്റ സ്കൂളന്നെയാണ് ഇല്ലെ വി വിട്ട് വരുമ്പോ വര് ടൈമോക്ക ഒരേ പോലെന്നെ പ്പ എൽ കെ ജി കുട്ടി ആയാലും ആ ടൈം ആവുവോ വരാ
അല്ല അല്ല അഞ്ചരാവില്ല മോള് നാലെ നാപ്പത് ആ ടൈം
അ ആഹ് ആഹ് അതെ ഞങ്ങള ഇവടക്കെ എൽ കെ ജീ ല് മ എൽ കെ ജി ത്ത മക്കളോര് മൂന്നര ആ ഒരു ടൈമിലൊക്ക ഇവ്ടെത്തും അഹ് പത്തരക്ക് ക്ലാസ്സ് തോടങ്ങീ റ്റ് അങ്ങനെ എത്തല് ടെ അപ്പൊ ഇവൾ ഇവക്കാണ് ഒഹ് ഇപ്പൊ ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിൽ ചേർന്നപ്പോ അഞ്ച് മണിയാവും ഇങ്ങോട്ടെത്തണെങ്കിലെ അപ്പ അതാ ഓക്ക് ഭയങ്കര അപ്പോം ഓക്ക് കൊറെ ടൈം ആയിട്ട് തോന്ന മറ്റേ മൂന്നരക്ക് വീട്ടിലെത്തെനയല്ലോ ആഹ് അതോണ്ടാണ് ഭയങ്കര പ്രശ്നം എത്ര നേരം നിക്കണം വീട്ട് അവടെ സ്കൂള് ന്ന് പറയ് കൊറേ നേരം നിക്കണല്ലോന്ന് പറയേണ്ട് അഞ്ച് മണി അയ് ലാസ്റ്റ് ട്രിപ്പ് പ്പ ആണോല് ഇവ് ഇങ്ങോട്ടെത്തുന്നത് അപ്പൊ നാലരക്ക് കഴിയും സ് കൂള് എന്നാലും ലാസ്റ്റ് ട്രിപ്പ് ആയോണ്ട് അഞ്ചുമണിയാവും ഇങ്ങോട്ട് എത്തണെങ്കില്
അതെ ആഹ് ശരി ആഹ് അപ്പ ഇന്ന് ആഹ് ഇവര് ഇവിടെ സ്കൂൾക്ക് ഇന്ന് ചോറാണ് കൊണ്ടോയിട്ടുള്ളത് അവിടെ എങ്ങനെ ഭക്ഷ ണം കൊണ്ടൊക്കുന്നത്
ഇവടെ പിന്നെ അവിടെ ഗവൺമെന്റ് സ്കൂളായോണ്ടെ അങ്ങനെ ഫുഡ് ഒക്ക അവിട്ണ്ടാവും ഇവടെ ഉപ് ഉപ്പെരി കൊണ്ടോവും മോന് വേണോന്ന് നിർബന്ധം ഒന്നൂല പക്ഷെ മോ ക്ക് പിന്നെ വേണംന്ന് പറഞ്ഞാണ്ട് എന്തെങ്കിലു ഒക്ക ഇണ്ടാക്കി കൊടുക്കും കോഴിമുട്ടെ ഉരുളക്കിഴങ്ങോ സോയാബീനൊക്കെ ആയിട്ട് ഇന്ന് പിന്നെ പിന്നെ തേങ്ങാച്ചോറും കോഴിക്കറിയാണ് എന്നൊക്കെ പറഞ്ഞേട്ട് അപ്പൊ പിന്നെ ഒന്നും കൊ ആഹ് ആഹ് അതെക്കെ ഇണ്ട് ഓരോ ദിവസം അങ്ങനെ ചെല ദിവസം ബിരിയാണിയാണെന്ന് പറഞ്ഞ് വല്യ സെറ്റപ്പോന്നും ഇണ്ടാവ് ല എന്നാലു ഓലെ ഓൽക്കനുസരിച്ച് എന്തെലും കൊടുക്കായിരിക്കും അപ്പോ ആഹ് ആഹ് ആ ഹ് അതെ ഒരുപാട് കുട്ടികള് ഇള്ളെ അല്ലേ ഒന്നാം ക്ലാസന്നെ എത്രോ ഡി ഡിവിഷൻ ഡി ഒഹ് എഫ് അങ്ങനെ വരെ ഇണ്ട് അപ്പൊ ഡി ഓരോ ഡിവിഷനു ഉണ്ട് അപ്പൊ ഇന്നലെ കണ്ടണ് തേങ്ങാച്ചോറും ചിക്കൻ കറിയണ് ട്ടോന്ന് അപ്പ ഞാൻ ഇന്ന്ങ്ങനെ പറഞ്ഞു ഇന്ന അതൊ ക്കല്ലേ ഇന്ന് വേണ്ടല്ലോ ഉപ്പേരി ചോയ്ചെപ്പം അപ്പ വേണ്ടാ പറഞ്ഞ് പകരം പോയിണ് അയിന് ചെല ദിവസം അതെ മ റ്റെ ഓല് മദ്രസ വിട്ട് വരുമ്പോയെക്കും അതു ആക്കണം വെള്ളം ഓലെ ടൈം ടേബ്ള് എല്ലാവു എല്ലാം വാണ്ടെ അയിന്റെ എടെല് ഞമ്മള പണികളും എല്ലാം കൂടാകു മ്പോ അപ്പൊ പിന്നെ അങ്ങനങ്ങട്ട് പോയി ആഹ് നാ ഒറ്റക്ക് തറവാ ഇവട അടുത്തന്ന തറവാടിവട അടുത്താണ് ഇങ്ങനെ രണ്ട് വർഷായി പോക് ന്ന വേറെ പോന്നട്ട്
അതെ ആഹ് ശെരി ആഹ് ആഹ് ഞങ്ങളിവിട എല്ലാരും ഒരുമിച്ച് ച്ചാണ് അയ്ക് അനിയനും മക്ക വൈഫും വിദേശ താണ് ആരവട വർക്കെയ്യാണ്
ആണോ ആണോ അപ്പ ഓല് എത്ര യ്
ഉം ആഹ് ഒരു വർഷായി പോയ്ട്ട് ലീവിന് വരാനായി ട്ട്ണ്ട് അവടെപ്പോ സ്കൂള്ലോക്ക ലീവ്
ആഹ് അപ്പ അ ഞാ എന്റെ അമ്മോന്റെ മോന് അവനൊക്ക അങ്ങന പറഞ്ഞെക്ക വരാനായെന്ന് പറഞ്ഞെട്ട്ണ് അനെ ഇപ്പൊ അപ്പ അവിടെ വെക്കേഷന് ടൈം ആണലെ
ആഹ് അതെ ആഹ് ഇപ്പ അവട അവൾക്ക് ആകള്ളൂ ഒരു മോളോള്ളൂ
ആഹ് ആഹ് ആഹ് അത് ശെരി അപ്പൊ ഇൻ അവിടെ അവര് സ് സ്ഥിരായിട്ടായി ഇണ്ടാവൂല്ലേ
ആഹ് സ്ഥിരായിട്ടാണ് ഇപ്പൊ ഒര് വർഷയിട്ടുള്ള അവിടെ കേറീട്ട് അവ്ട ഹോസ്പിറ്റല്ല് കെറീട്ട് ഒരു വർഷ ആയിട്ടുള്ളൂ അപ്പൊ ലീവിന് ഇപ്പോ വരാനായി ട്ടിണ്ട്
ആഹ് ആഹ് അപ്പൊ അങ്ങനെ വരുവായിരിക്കും വന്നാൽ വലിയ ലീവ് ഉണ്ടാവില്ല തോന്നുന്നുണ്ട്ല്ലേ ഓൽ ആഹ് അത്രേ ആഹ് അത്ര തന്നെ അൻന്റെ അമ്മോന്റെ മോനും ആഹ് മൂത്തവന്റെ മോനും ഒക്കെ വരുന്നുണ്ട് പോലൊക്കെ പറഞ്ഞെ കേൾക്ക അവിടെ വൈഫൊക്ക പോലെ കൂടെ തന്നെയാണ് അപൊ പോലൊക്കെ പറഞ്ഞ വെക്കേഷൻ ടൈം ആണ് ആഹ് ഒരു മാസൊക്കെ ഉള്ളൂ എന്നൊക്ക ഓലിങ്ങനെ പറഞ്ഞ കേട്ടിണ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ
ഉം ആഹ് അതെ ആഹ് അവിടെള്ളവർക്കൊക്കെ അങ്ങനെ തന്നെ അവിടെ വർ ജോലി ചെയ്യുന്ന പനിയാ തൊണ്ട അങ്ങനെ അതാവണ്ട്
പനീന്റെ ഒരു സീസൺ ആണ് ഇപ്പോ അവിടൊക്കെ ആഹ് അതാ അതാണ് അതാണ് പിന്നെ നമ്മള ഇങ്ങനെ ഫാൻ ഇട്ട് ഇനി ഇപ്പൊ എത്ര മഴയാലും ഇവിടെയൊക്കെ ഫാന്‌ നിർബന്ധ
ആഹ് അത് ഇവിടെ അങ്ങനെ തന്നെയാണ് അയിന് സൗണ്ട് ഇണ്ട് കേട്ടാലേ ഉറങ്ങു
എന്തോര് അല്ലെങ്കിൽ വേറെന്ത ഒരു ബുദ്ധിമുട്ട് എനിക്കൊണ്ടിട്ട് അത് പക്ഷെ എന്നാലും തണു ഇപ്പൊക്ക ആവുമ്പോ ഞാൻ ഓ ഫാക്കും പക്ഷെ മോക്ക് നിർബന്ധം മോക്ക് അത് ഇട്ടാലേ അവള് ഉറങ്ങുവുള്ളൂ ഒന്ന് ഓഫ് ആക്കിയ അപ്പൊ ആഹ് ആഹ് അതെ അതെ ആഹ് പക്ഷെ എന്ത് ഹസിന് തിരേ പറ്റില്ല നല്ല മൂക്കടപ്പാ പെട്ടന്ന് മൂക്കടങ്ങ് എന്താ അറില്ല ഞമ്മ നമ്മക്കുന്നത്രല്ല എനിക്കും ഒന്നത്രല്ല പക്ഷേ ഹസിന് വേഗ മൂക്കും അങ്ങട്ടുതാവും ഇവിടെ അച്ഛന് ഇഷ്ടല്ല, അങ്ങനെ പറയൂ ഞങ്ങള അടുത്തൊന്ന് മാറി കെടക്കു കേട്ടോ എന്നൊക്കെ പറയു എന്നാലും മോള് കേക്കൂല മോക്കങ്ങനെ അത് ഇട്ടോണ്ട് നിക്കണം എനിക്ക് അതിന്റെ സൗണ്ട് കേൾക്കണ കേട്ടോ അല്ലാതെ കാറ്റ് വേണം എന്നൊന്നുമല്ല
ആഹ് അതെ എല്ലാർക്കും അങ്ങനത്തെ നല്ല തണുപ്പാണെങ്കിലും സൗണ്ട് കേൾക്കണം ഇപ്പൊ കറണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആകെ കുടുങ്ങും അവിടെ ഇൻവേർട്ടർ ഒക്കെ ഉണ്ട് അല്ലേ
ആഹ് ഇവിടെ ഇൻ വെറ്ററുണ്ട് അതുകൊണ്ട് പിന്നെ അതറിയില്ല പോക്കും വരവോ ഒന്നും അറിയില്ല
ആഹ് അതെ ആഹ് ആഹ് ഈ പ്രാവശ്യ ഇൻവെർട്ടർ കണന്താ കഴച്ച ആഹ് ഒന്ന് പേം
ആഹ്
ഇക്കയും മക്കളും അങ്ങനെ ഞങ്ങള് ഒരുമിച്ചിട്ട് ആഹ് ഓക്കെ ആഹ് ശരി